ആ കേൾക്കണില്ലേ
ആ ഉണ്ട് കേക്കണ്ട് എന്തൊക്കെയ എന്താ സുഖം ആണ് രാത്ത ആയിട്ട് പോണ് പിന്നെ എന്താ ഇല്ലേ ചോറന്നിട്ടില്ല ചോറ് ഇപ്പ വെന്തിട്ടുള്ളൂ കുട്ടി അത്ര ന നേരത്തെ കഴിക്കും
ഏ
പിന്നെ എത്ര കുട്ടികള ങ്ങക്ക് ആ രാത്രി ഒക്കരാണ് രാവിലെ ആറണിയ ആവുമ്പോത്തന് വെക്ക പോയി രാവിലത്തെ മോന് കൊണ്ട പോവാൻ വണ്ടി അപ്പൊ പിന്നെ വൈകുന്നേരം വേറെ പിന്നെ വെക്കും അതാ കുക്കറിലല്ലേ വേണ്ടേ ആ ആ രാവിലെ വെക്കുമ്പോ പിന്നെ വൈകു നേര നേരത്ത് പിന്നെ ഓലൊക്കെ രാത്രി ആണുങ്ങളൊക്കെ വരുമ്പോത്തനേ കേട വരും അപ്പൊ തിന്നാൻ കഴിയൂല തണുത്ത് പിന്നെ ചോറ് മാത്രം വെക്കും കറിയൊക്കെ പിന്നെ രാവിലെ തന്നെ ഒന്ന് ചൂടാക്കിയാതില്ലോ ഉ എന്താ ഇക്കള് പിന്നെ എത്ര കുട്ടിയാള
എൻക്ക് മൂന്നാള്
അതന്നെ എന്തുട്ടിയാളാ
രണ്ട് പെണ്ണു ഒരാണും
ആ അത്ശരി ആ ബടല്ലേ ആള് വടല്ലേ കാക്ക അ ആ താ അവിടല്ലേ
ആ നാട്ടിലില്ല ആളെന്നെ
ആ അത്ശരി എന്താ അവിടെ പണിയാവലേ
അയിന് ഷട്ടറിന്റെ ഒക്കെ പണി
അത്ശെരി മോളോ വൽ വൽത് മോളാ
അല്ല വൽത് മോന ഓൻ ഡിഗ്രി പിന്നെ രണ്ടാമത്തെ മോള് ആ ഓള് പത്തില്
പോര്നാ അത്ശരി ഡിഗ്രീ ഫസ്റ്റിയറൊ സെക്കന്റിയറോ ഏതാണ്
ഫസ്റ്റ് ഇയറ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പോലെ ഇത് ഡിസ്റ്റൻസ് അങ്ങനെട്
ആഹ് അങ്ങനെ ഡിസ്റ്റന്റ്‌സ് ആയിട്ട് എഴുതാ
ആ അങ്ങനെ എയ്താ ഓൻ ഐന്റെ വേറെതൊക്കെ ആ വേറെ കോഴ്സ് ഒക്കെ ചെയ്യണ്ടായിരുന്നു
ആ അയ്ന്റെ കൂടെല്ലേ ആ ഡിഗ്രി കയ്ഞ്ഞ് നാല് വർഷാവോണ്ട് ഒരെയ് നാല് വർഷ അവിടെ കുട്ട്യാക്കൊക്കെ ഒരു മടിയാണ് ഇന്റെ ഇപ്പൊ മോന് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ പ്രാവശ്യോ ഓൻ കോമേഴ്‌സേയ്ഞ്ഞു അപ്പൊ ഡിഗ്രിക്ക് പറഞ്ഞപ്പോ ഇൻക്ക് താല്പര്യൊക്കെ ആ അത്ശരി അപ്പൊ ആ ഡിഗ്രി ഞാൻ പറഞ്ഞപ്പൊ പ്പൊ ഡിഗ്രി എല്ലാത്തിനും മാണന്നർഞ്ഞപ്പോ ഡിഗ്രി നാലൊല്ലൊന്നുംമ്മാ കയ്യൂല അത് ഇടുക്കാം പിന്നെ നാലൊല്ലാവുമ്പത്തിന് ഓൽക്കയിലൊന്നും താല്പര്യല്ല രണ്ടൊല്ല വേം എടുത്ത്ക്കാണ്ട് എന്തേലു ക്കെ കോഴ്സ് പഠിച്ചിക്കാണ്ട്
ആ അതന്നെപ്പോ ഇബനും പറഞ്ഞേ അന്നും വലിയ ബുദ്ധി ല്ല കേസല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഓല് ഓൽക്കാവൂല
ആവൂലാ അതന്നേപ്പോ പെൺകുട്ട്യാള് പോണമായിരിഒന്നും ആൺകുട്ട്യാള് നാല് വർഷൊന്നും നിക്കൂല പിന്നെ മോള്
ഇപ്പതാ ഓന്റെ ചങ്ങായിമാരന്നെ പിന്നെ നാല് ഇങ്ങനെ ഡിഗ്രി ഇട്തോലെന്നേ രണ്ടർഷം കഴിഞ്ഞിട്ട് നിർത്താ
ആഹ് അതന്നെ മുഴുവനാക്കാതെയ് അതുകൊണ്ട്പ്പൊ കാര്യല്ലല്ലോ അല്ലാ ആയിലേറെ കോയ്സിന് പറഞ്ഞയക്കന്നെ നല്ലത്
ആ അയ്ലേറെ നല്ലത് പിന്നെ ഓലെത്തെങ്കിലുഒക്കെ പഠിച്ചാണ്ട് ഓൽക്ക് എത്തെങ്കിലും ഒക്കോൽക്ക് താല്പര്യല്ലേ പ്പളും
ആ അതവാ നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല ഓൽക്ക് താല്പര്യല്ലാതെ നമ്മള് പറഞ്ഞയച്ചാലേയ്
ആ പറഞ്ഞയച്ചിട്ട് ഓലത്നിർത്തും പിന്നെപ്പ നമ്മക്ക് പുടിച്ചാ കിട്ടൂല ഓലെ
ഇല്ല പറഞ്ഞാ കേക്കാതെ അയ്ക്ക്ണ് ആ പ്രായായാ പിന്നെയ് പിന്നെ ന്നാല്പ്പോ അങ്ങനെ കൊറച്ചൊക്കെ കേൾക്കണേനെ വല്ല്യ ഭാഗ്യംന്ന് കര്താ ഉം പിന്നെ വൽത് മോള് ആനെ
അല്ല മോള് എട്ടാം ക്ലാസ്സ്ക്കാ
ആ വൽത് രണ്ടും ആൺകുട്ട്യാ
പിന്നെ മൂന്നാളാ
ആ ശരി ആ വൽതാണ് മോന്ലെ
ആ വൽതാ മോന്
ആ പിന്നെ ന്റെ മോളും അതേമാതിരി ഡിസ്റ്റസ് ആയിട്ടന്നെ എയ്ത്ണ് ഇൻക്ക് മൂന്നെണ്ണം മൂന്നുട്ട് വെല്ത് ഇപ്പ പിജിക്കാണ് ഓള് ഇപ്പങ്ങനെ ഡിസ്റ്റൻസ് ആയ ഓള കല്യാണം കഴിഞ്ഞതാണ്
ഏ
ഉം ആറേയ് മാസായി കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കൊയേണെ ഇപ്പ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രക്കില്ലേ
ഏ
അത് മോനു പിന്നെ രണ്ടിലാണ്
ഏ അത് ശരി
മാറ്റണ്ട് പത്ത് വർഷത്തെ മാറ്റണ്ട് അവര് ചെറുതും മറ്റേതും കൂടൊയിട്ട്
അയ്ശെരി ഇബ്ടി ഇണ്ട് കൊറച്ചൊക്കെ പത്തായി ആ ആ വലുതും
വല്യേത് മറ്റേ ചെറുത് ചെറുതായാലും അതും ഗതികേടാണേ ആണ് എന്ത് ങ്ങള് സ്വന്തായി
വീട്ടില് ഞാനും ആ തറവാടേനി ഇമ്മബ്ടടത്ത് മരണപ്പെട്ടു ഒരു വർ ഷായി തറവാടാണ്. ഉം
ഈ ചെറിയ മോനേക്കാരല്ലേ നിങ്ങളെ മാപ് ഇങ്ങളെ മാപ്പിള. ആ അത് ശെരി പിന്നെ എന്തൊക്കെ വേറെ ആരാല്ല്യെ ഉപ്പാ മരിച്ചിട്ട്ണ്ട ആ ചകമാ ചക്കല്ല്യ ഞങ്ങ ചക്ക അത് ശരി ചക്കവടടുത്തുന്നൊക്കെ കിട്ടും. ഇങ്ങക്ക് അയിനെക്കാത ശാമാ? കിട്
ഓ ഉം ഞങ്ങക്ക് ശാമാ ഞങ്ങള് ഇന്റെ വീട്ടിലുണ്ട് ഞാൻ അവിടെ അവിടെ പോകുമ്പോ പിന്നെ ഓട്ടോ വിളിച്ച് പോന്ന് കാണ്ട്
ആ അങ്ങനെ കൊണ്ടരൂലേ
അങ്ങനെ കൊണ്ടരും പിന്നെ അങ്ങനെ അടുത്തന്നും അവിടുന്ന്ഇവ്ട്ന്നൊക്കെ കിട്ടും
ആ അല്ല ഇല്ലാത്തൊര്ക്ക് നല്ല പൂത്യാന്നെ ഞമ്മക്ക് കര്തുന്ന നേരത്തൊന്നും കിട്ടൂല ഞമ്മൾത് ഉണ്ടെങ്കിലല്ലേ ഞമക്ക് തോന്നിയ നേരത്തിടാൻ പറ്റുള്ളു ആ മാങ്ങ മാങ്ങക്കുന്നന്നെ മാങ്ങവടെ വീട്ടിലില്ല ഒരു ഒറ്റ മരംള്ളുനു അത് ലെയിൻ കമ്മിന്റെ തായായി ട്ടെ അതങ്ങനെ വര്ന്നോല് ആ ക ലെയിന് വെട്ടാൻ വരുമ്പോ അങ്ങനെ വെട്ടും പിന്നെ കായ്ച്ചൂല പിന്നെ റംബൂട്ടാന്ണ്ട് അങ്ങനെ ചിക്കുണ്ട് അതൊക്കെണ്ട്. റംമ്പുട്ടാനൊക്കെ രണ്ട് മൂന്ന് മരണ്ട് കാഴ്ച്ചണത്.
റംമ്പുട്ടാനിപന്ന് ഞാനിപ്പ ഞാന്ന് ആശുപത്രി പോയിന് റംമ്പൂട്ടാൻ എത്ര ഇരുന്നൂറുറുപ്പ്യേ
ഇരുന്നൂറ്പ്പൊ കുറഞ്ഞതാണ് മുന്നൂറ് മുന്നൂറൊക്കെയാണേ മുന്നൂറ് മുന്നൂറ്റി അയ്മ്പൊക്കെണ്ടേനു
ഏ ന്നിപ്പ ഞാൻ ചോയ്ച്ചപ്പോ ഇരുന്നൂറുപ്പ്യറിഞ്ഞെന്നോട്
ആ അത്പാപ്പോ സീസണാണ് അല്ലെങ്കി ആ വന്നാ ഉടിന്നു ഉടനെ തന്നെയാണെങ്കി നല്ല വെലയാണ് അത് കായ്ച്ചിക്കണ മൂന്ന് രണ്ട് മൂന്ന് മരം കായച്ചിക്കണ് പിന്നെ മൂന്നാല് തയ്യാള് നല്ലോ കായ്ച്ചാനായതണ്ട് ഇന്നി
ആ അല്ല ഞമ്മൾത് പിന്നെ നമ്മള് തിന്നിട്ടില്ലേലും നമ്മക്ക് കാണാ ഒരസ്സാല്ലേ നമ്മളൊരു നമ്മളദ്
ഇങ്ങനെ ആ ചോന്ന കളറ്ല് ഇങ്ങനെ മരം നിക്കുമ്പൊളെ ഒരു കാണാനൊ ചൊറ്ക്കാണ്
അത് നമുക്കൊരു മനസ്സിനൊരു സമാധാനല്ലേ
ആഹ് അതന്നെ അത് ഇങ്ങനെ കാണുമ്പോ ഒന്നുല്ല്യ സങ്കടം വന്നാലു അയ്മ്മക്ക ഓക്ക്യ സന്തോശേ ക്കാരും പറഞ്ഞ മാതിരി അങ്ങനെ തെ തെങ്ങ് ഒക്കെ ഞങ്ങള് പാർത്താരെ വെ ച്ചു പൊടിപ്പിച്ചതാണ് രണ്ട് മൂന്ന് തെങ്ങ് കായ്ച്ചു മൂന്ന് വേം
തെങ്ങുണ്ട് വടെ അതന്നെ വേറൊന്നുല്ല്യ പിന്നെ പൊഴാന്റെസ്‌ത്തായോണ്ട്. പോയണ്ട് ഇവിടെ അടുത്ത് അപ്പൊ പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാർക്കും എല്ലാ തേങ്ങ ഇണ്ട്ട്ടോ.
ഉം ഞങ്ങള് ഇത് ഇത് പാടാണ് പാടായിരുന്നു പിന്നെ അപ്പയില് ഒന്നും ഇല്ല പിന്നെ ഞങ്ങള് എല്ലാണ്ടാവും ഇതങ്ങനെ ആ ആഹ് തേങ്ങ ഇണ്ടാവും അയിന് ഇത് അങ്ങനെ കവുങ് വെച്ച പാടേനു. ഇപ്പാന്റതാണ് അപ്പൊ പിന്നെ ആ കൗങ്ങൊക്കെ മുറിച്ച് കാണ്ടാണ് ഇവിടെ പിന്നെ ഇവിടെ പെരേറ്റിയത്. അപ്പൊ പിന്ന അയിലൊന്നും ഇല്ലായി നു ആ കവു ങ്ങാക്കെ മുറിച്ച് മാറ്റി പിന്നെന്നുല്ല പിന്നെ ഞങ്ങള് പാർ മുന്നായിറ്റ് ആ പാർത്തതിലെന്നെ വെച് ഇപ്പോ അത് കായ്ച്ചു. രണ്ട് മൂന്ന് തെങ്ങ് കായ്ച്ചു. ഉ അങ്ങനെ ഞാനാ ആ കു കുടിർക്കൽ കഴിഞ്ഞ ഉടനെ വെച്ചതാണ് ഈ റംബുട്ടാനും ചി ക്കൂന്റെ തൈയും അതൊക്കെ അരി നെല്ലിക്കണ്ട് അതൊക്കെ വെച്ച എല്ലാം കായ്ച്ചിക്ണ്. ഞമ്മക്ക് ഇങ്ങള് പറഞ്ഞാമാതിരി തിന്നിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ കാണുമ്പോ രസാണ്
ആ കാണുമ്പോ ഒരു സന്തോഷം അങ്ങനത്തതൊക്കെ നമക്ക് മനസ്സിനൊരു സന്തോഷ അ
ആയാലും ചെടിയളൊക്കെ ഇഷ്ടം പോലെ ഇണ്ടാക്കീന് അത്ങ്ങനെ അയ്മക്ക് വെറുതെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോ ഒരു കാണാന് മനസ്ക്കൊരു റാ
ആ മനസ്സിനൊരു റാഹത്ത അതന്നെ എനിക്ക് പിന്നെ അങ്ങത്തതൊക്കെ ഇഷ്ടാ.
പിന്നെ കായ്കള് കുമ്പളങ്ങ വേറള്ള ഇതൊക്കെ കായ്ച്ച് നിക്കണത്. ഒക്കെ ഞ് ഇല്ല അതൊന്നും തിന്നിട്ടല്ല തോന്നെ ഓരോറ്റ കഷ്ണൊക്കെ ചെലപ്പോ ഇട്ക്കൊള്ളൂ ചെലവാകൊള്ളു. എന്നാലും അതിങ്ങനെ ഇണ്ടാക്കുന്ന ഒരു തീർപ്പതിൽ ഇങ്ങനെ ഇണ്ടാക്കും എല്ലാം
ആന്നെ തിർപ്പതീൽ ഇണ്ടാക്കും. അതേപോലെ ഞാൻ ന്റെ ടുത്ത് ഒറ്റോ മൂചിന്നെ ഒള്ളു ഇങ്ങട്ട് ഇപ്പോ അ ആകെ കൊറച്ച് പൂത്തീനി പിന്നെ ആകെ രണ്ടും മാങ്ങയ ഇണ്ടായ്നത് പക്ഷെ ഒരു മാങ്ങ കിട്ടീട്ടുള്ളൂ. പക്ഷെ എന്നും പോയോകും അത് ചാടീണോ പവ്ത്തുണോ. ആ അല്ല ഇത്ങ്ങെ സാധാണ്ടായതാ. പിന്നെ കാനലായിട്ട് കാഴ്ചലും അങ്ങനെൊന്നും ഇല്ലനി
എല്ലാത്തിനു മാണം നല്ല വെയില് കിട്ട. നല്ല വെയിലും സൂര്യപ്രകാശംണ്ടെങ്കിൽ ഏത്
ഇങ്ങട്ട് ആ മാങ്ങന്നും പോയോ ക്കും കുറച് അത്യാവശ്യം വലിപ്പൊക്കെ ഇണ്ടായി നി മാങ്ങ. ഏതായാലും ഒന്ന് ലാസ്റ്റ് ഒന്ന് ഞങ്ങള് മുന്ന്ന്നന്നെ ചാടിക്കിട്ടി.
ആ അത് നമ്മള് ദിവസത്തെ കുട്ടികളെ നോക്ക്ണമാതിരിങ്ങ നെ നോക്കി യോണ്ട് നിക്കലേ ക്കാരും. എ പൗത്തേ
കൊറേ തിന്നിട്ടല്ലേ തിന്നാപ്പ ഇഷ്ടം പോലെ മാങ്ങ വേറെ കിട്ടീണ്.
പലേ തുപ്പ കിട്ടും വങ്ങാനും കിട്ടും ഇപ്പ അങ്ങനെ ഇലോ ലൊന്നും ഇപ്പംവല്ലാതെ ലല്ലോ ഏ നമക്ക് വാണ്ട തൊക്കെ അങ്ങാടിന്ന് എ മ്മി വാപ്പി അല്ലാത്ത തൊക്കെ കിട്ടും. ആ അത്മുക്ക് കിട്ടാത്തൊരു സാധനം അങ്ങനിം ഇങ്ങനൊന്നും.
ആ അത് രണ്ടും മൂന്നും അപ്പ ഇ മക്കൾക്കൊന്നും അത് വാണ്ട ട്ടോ ഓൽ
ഓൽ കയിന് അത് തിന്നകാങ്ങ ശീലല്ലല്ലോ?
ഇല്ല ഇല്ല ഞമ്മക്ക് അത് ശീലായി ഞമ്മക്ക് എല്ലാ മാങ്ങ പോലെ ഇഷ്ടാണല്ലേ ഈ കോമാങ്ങ. എന്നിട്ട് ഞാന് വാ വ വാങ്ങിക്കാട് കൊണ്ടന്ന് ഞാൻ. നല്ലോ കഴിക്കും മാങ്ങേന്റെക്കെ സമയത്തല്ലപ്പ അത് കിട്ടുള്ളൂ.
ആ അതന്നെ ഞാൻ ഇനിക്ക ഇവിടെ ഇങ്ങനെ പിന്നെ മാപ്പിള ഇവിടെ കടയണേ മാർക്കറ്റില് കടയാണ് അപ്പൊ പിന്നെ അവിടുന്ന് ഇങ്ങനെ മാങ്ങാ. പിന്നെ അവിടെ വിലക്കുറവില് കിട്ടും മുപ്പ റുപ്യ മുപ്പത്തഞ്ചു റുപ്യ അങ്ങനെയൊക്കെ ആയിട്ട് കി ലോം കിട്ടും നല്ല മാ ല്ല വലി മാങ്ങ അപ്പൊ അങ്ങനെ അങ്ങനെ ഒന്നരാട് എട്ട് അഞ്ചിലോ അങ്ങനെ കൊണ്ട് വരും അതപ്പ ഈ മാങ്ങക്കെ നല്ലോം കിട്ടി പള്ളർന്ന തിന്ന്ക്ക്ണ് ഈ പ്രാവശ്യം അ നമ്മള് അങ്ങാടിയിലൊക്കെ നൂറും അങ്ങനെയൊക്കെ കൊടുക്കണ്ട വലിയ മാങ്ങക്ക് ഉണ്ടെ രണ്ട് മാങ്ങക്ക് എന്നാൽ തന്നെ രണ്ടു മാങ്ങ മൂന്ന് മാങ്ങേ ഉണ്ടാവുള്ളൂ വല്യ മാങ്ങയണെങ്കിലേ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊറെതിന്നും ചെയ്തു ഷുഗർ കൂടുംന്നൊക്കെ പറയുംഞ്ഞോട് എന്നാലും മാങ്ങ കാലത്ത് മാങ്ങാന്ന്ട്ടെ
പിന്നെ
കുറെ ഫ്രഡ്ജിക്ക്‌ കുറെ കുപ്പില് ജ്യൂസ് അടിച്ച് പേസ്റ്റ് അതാക്കിയാണ്ടെ പ ഉപ്പക്കാണ്ടൊക്കെ വെച്ചും ചെയ്ത് ഇല്ലാത്തുമ്പ വേറെ ആരലും വന്നാ വേ ജൂസ് അടിച്ച് കൊടുക്കാലോ
ആ ജ്യൂസ് അടിച്ചെടുക്കാലോ അതൊക്കെ ഒരു സുഖമാണ്
ആ സുഖണ് ആരെയും വന്നാ തന്നാ അപ്പ നമ്മള് തട്ടി തടഞ്ഞു അങ്ങാണ്ട് നിക്കണ്ട വേഗ എടുത്ത് കാണ നല്ല തണുപ്പും ഉണ്ടാവും. എനിക്ക് നമ്മക്ക് ആരേലും വന്ന വള്ളം കൊടുക്ക ല്ലല്ലോ ആ എനിക്ക് പറ തോനെ നമ്മ ബിരിയാണിയും വേറിലൊ ഒന്നും കൊടക്കണ മാതിരി അല്ല ഒരു വെള്ളണം വന്നേക്ക് വേഗം കൊടുക്കാ ഒരു എനിക്ക് സുഖം കിട്ടൂല അതന്നെ നമുക്ക് തോനെ തരുന്നൊന്ന അല്ലല്ലോ അതാണ് അതിന്റെ തൃപ്പതി എവിടെ ന്നാലും വള്ളം കിട്ടല് ന്ന നിങ്ങൾക്ക് നാരങ്ങളാം കിട്ടിയാൽ മതി ദാഹിച്ചന നേരത്തെ ആ നാരങ്ങ ങ്ങളതന്നെ നല്ലൊരു കിട്ടല്ല ഉ എവിടുന്നേലും ഒക്കെ കൊഴഞ്ഞ് ആൾക്കാര് വരുമ്പോളേ ചായക്കൊന്നല്ലേ കാര ചിലൾക്ക് താല്പര്യം വരിയ വള്ളം കിട്ടേണ്ടി വരും പിന്നെ നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
എന്റെ വീട്ടില് പിന്നെ രണ്ട് അനിയത്തികളും ഒരാങ്ങളയും നാത്തൂനും ഇത്തി
ഉ ആ ഉമ്മന്ത് സുഖമല്ലാതെ ആ ശരി ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ ഇനി ഒന്ന്